ഹലോ കേക്കണ്ടാ
ഓ കേൾക്കുന്നുണ്ട്
എന്താ ഈവനിങ് പരിപാടി ചായ കുടിച്ചോ
ചായ കുടിച്ചിട്ടില്ല ചായ കുടിച്ച ഇക്ക വരണം എന്തേലും പാലോ കടിയൊക്കെ എന്തെ കൊണ്ടരണം പിന്നെ മക്കള് ഇവിടെ പെങ്ങടെ വീട്ടി ട്ട് പോയതാ അവര് കൂട്ടിക്കൊണ്ടരണം
ഉം
ഒരടുത്തന്നെ
ആ കടിയൊക്കെ പോറത്തൂന്ന് വാ ങ്ങലാ
എപ്പളും ഇല്ല എന്തെങ്കില് ബേക്കറിയോ അല്ലെങ്കിൽ പൊരിച്ചതോ ചിലപ്പോ ഇവിടെ ഞാൻ ഇണ്ടാക്കി കൊടുക്കും
ഉം
ആദ്യൊക്കെ എപ്പളും ഉണ്ടാക്കാരുന്നു ഇപ്പൊ ഇണ്ടാക്കാൻ മടിയാ
ഞങ്ങള് സ്കൂളിട്ട് വരുമ്പോ കുട്ടികൾക്ക് എന്താ ചോറ് കൊടുക്കും ഉണ്ടാക്കാൻ മടിയായിട്ടേ
ആഅത് ചോറ്ന്നൂല്ല അങ്ങനെ തിന്നാണേ സുഖാ
ആ ചോറ് തിന്നാൻ മടി ക്കെതന്നെ കടി ഇണ്ടെങ്കി അതന്നെ ഇഷ്ടം പ
ആ കടി ഇണ്ടാക്കില്ലെങ്കിലും അവർക്കേന്തെങ്കിലും കിട്ടണം മോന് എന്തേലും ബേക്കറിയോ പൊരിച്ചതോന് ഇഷ്ടപ്പെ ട്ടന്തെങ്കിലും എണ്ണക്കടി ഏതെങ്കിലും എന്തെങ്കിലുമൊക്കെ കിട്ടണം ചോറ്ന്നൂല ചോറ് തിന്നും ഇതൊക്കെ തിന്ന് കഴിഞ്ഞ് ട്ടൊരു കുറച്ചൊക്കെ കഴിഞ്ഞിട്ട് വെശക്കാൻ തോന്നി കഴിഞ്ഞാൽ അങ്ങനെ കഴിക്കും അല്ല സ്കൂള് വി ട്ടന്നാടന്നെ ചോറ് കയ്ക്കൂല അതൊക്കെന്നെ പണ്ട് നമ്മളൊക്കെ ഉണ്ട പഠിക്കുമ്പളായിരുന്നു
മ് ഇവിടെ ഞങ്ങള് മൂന്ന് മണിയൊക്കെ ആ ഏകദേശം മൂന്ന് മണിയൊക്കെ ആകും കയ്യാന് എന്താ അടുക്കളേന്നിണ്ടു പോരാന് പിന്നെ ഞമ്മക്ക് അപ്പൊ തന്നെ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാനായില്ലേ
അത് ശെരിയാ അങ്ങനെ ആവുമ്പോ നമ്മ ക്ക് അത് ഓർത്തിട്ടായിരിക്കും നമ്മൾ തന്നെ ഒന്ന് കെട്ന്ന് നീരും പോത്തിന് നമ്മക്ക് അടുത്തത് സ്റ്റാർട്ട് ചെയ്യാനാവും അങ്ങാനാവുമ്പോ ഭയങ്കര അട ങ്ങേറ്വോ
ആ പിന്നെ വൈകുന്നേരം അതന്നെള്ളു പഷേ ന്നാലും അവര് വരുമ്പോത്തിന് അപ്പ ഒരുക്കണ്ടേ അല്ലെങ്കി അവര് ഓർക്ക് കളിക്കാൻ പോകണ്ട പിന്നെ ഒരു ധൃതിയെക്കാരം
അതന്നെ
അല്ലെങ്കി കൊറച്ചൊക്കെരു സാവകാശം ണ്ടെങ്കി സാവധാനം ണ്ടാക്കാചാരിച്ച് പിന്നെ ഒരു അരമണിക്കൂറേലും കടക്കകഴിഞ്ഞാൽ അപ്പ ണ്ടാക്കാൻ തുടങ്ങണ്ടേ ഒരു മൂന്നര ക്കെങ്കിലും ഒന്ന്
നേരം ആ ഫുഡന്നെല്ലേ
ആ രാവിലത്ത ഫുഡന്നെ വൈ കുന്നേരം ചെലപ്പോ
അപ്പ അത് അതിലോട്ട് പിന്നെ ഫ്രീയ
പിന്നെ ഫ്രീയെന്നെണ് പക്ഷെ കുട്ടികള് വരുമ്പോ ത്തിന് അവരെ നാല് മണിക്ക് വിടും നാലെ പത്ത് ആവുമ്പോത്തിന് ഇടെ എത്തും വണ്ടിലല്ലേ
ആഹ് ആഹ്
അപ്പത്തിന് ഭക്ഷണം ആവാണെങ്കി ആവണ്ടേ അപ്പൊ നമക്ക് കടക്കാന് ആലോചിക്കുമ്പോ പിന്നെ കടക്കണ ടൈം കഴിഞ്ഞാ പിന്നെ കെടത്തൊന്നും നമ്മളെ വീട്ടിലൊക്കെ പോലെ ഹാസ്ബൻഡ് വീട്ടിലൊന്നും കടക്കാ കടന്ന ഒക്കൂല
ആഹ് ഞാൻ പിന്നെ പണിയൊക്കെ കഴിഞ്ഞ്ഴിഞാ പിന്നെ കെടക്കും പിന്നെ വൈകുന്നാരായ ചായ കൂടി കഴിഞഴിഞ് പിന്നെന്ന് എല്ലാരും കൂടെ നിസ് രറി ഇരുന്ന് പിന്നെ ഞാൻ രാത്രിയത്ത് ഫുഡ് ഉണ്ടാ ക്കാന് അട് എല്ലാം കൂടെ ഒന്നാക്കി പെറക്കിട്ട ക്കെ പോവുള്ളൂ അല്ലാതെ ഒന്ന് ചോറാക്കി പിന്നെ അഹ് വെന്ത് പിന്നെ അടുത്ത ണ്ടാക്കി ഓഫാക്കി പിന്നെ അടുത്ത ണ്ടാക്കി ഓഫാ അങ്ങനെ പത്ത് മണിക്ക് ഞാ വക്കൂല ഷെ അങ്ങനെ നിൽക്കുമ്പോ നമക്ക് ടൈം വൈകോ ഇത് ഞമ്മള് പ്പ എന്തെങ്കിലും കറിപ്പ വെക്കണെ ഇതിലൊക്കെ ഞാൻ ലാസ്റ്റിലെ ചോറ് വെക്കുള്ളൂ ഗ്യാസ്മലെന്നെ ഒരു തീയെ കത്തി കുള്ളൂ ഒരു തീ കത്തിച്ചിട്ട് അയില് ആദ്യം എന്തെങ്കിലും തോര ണോ എന്തെങ്കിലുണ്ടങ്കി തോരനോ വെക്കും അത് വേവുമ്പോം തന്നെ കറിക്കുള്ളത് ആക്കി വെക്കും. ന്ന്ട്ട് കറി വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത് നോക്കും ലാസ്റ്റ് ചോറ് വെചെഴിഞാല് ഷെ ചോറ് അയ്മക്ക് വെച്ചഴിഞ്ഞാ ഞമ്മൾ അങ്ങട്ട് ഇങ്ങോട്ടൊക്കെ മാറിപ്പോവാം. കോർചേരം ഇരിക്ക കെട ഒക്കെ ചെയ്യാ അപ്പൊ മ്മക്ക് ട്ടെന്ന് പണി തീരും ന്റെ പണി വേ അങ്ങനെ ഞാൻ തീർക്കല് ചെലപ്പോ അഞ്ചര എക്കെ ആവുമ്പോ അടുക്കളേക്ക് കേറുള്ളൂ വൈകുന്നേരം ആവുമ്പോ എല്ലാം അവിടെ ഇരുന്ന പോലെ കൊടു തിലെ നീരുന്ന അരിഞ്ഞ് ഇതാക്കിയിട്ട് അടുക്കളെക്ക് ങ്ട് കയറി ഇപ്പോ
അപ്പൊ രാവിലത്തെ ഫുഡ് ഒന്നും പറ്റൂല വൈകുന്നേരം.
ഏയ് അത് പറ്റൂല അയ്യോ അങ്ങനെ തിന്ന ചരിത്രം ഇല്ല അങ്ങനെ തിന്നാത്തെന്റെ കൊഴപ്പല്ല കൊടു നമ്മള് വേണെ കൊടുക്കും പക്ഷെ കൊടുത്ത് ശീലിച്ചില്ല അതാണ്. ചിലപ്പോ നമ്മുക്ക് ഇതുണ്ടെങ്കിൽ എന്തായത് ഈ നമ്മള അപ്പത്തിന്റെ മാവോക്കെ അടിച്ചുവെക്കുലെ അത് വൈകുന്നേരം ഉണ്ടെങ്കി ങ്കിലും ഒന്നുപോലെ അരിച്ചു ഇതാക്കിയെടുക്കും ചിലപ്പോ അത് മസ് സാലദോശൊക്കെ ആക്കി കൊടുക്കും അങ്ങനെതിന്നും അല്ലാതെ അങ്ങനെ രാവ് കഴിക്കൂല
രാവിൽത്തെ മാതിരി ചോറും കറിയും ഇപ്പേരി ഒക്കെ വേറെ വേറെ വേണം അല്ലെ ഈവനിംഗ്
ആഹ് രാവിലെ ഏറിയാനെ അങ്ങനെ അത് ഫുൾ ഉണ്ടാക്കില്ലല്ലോ ഞങ്ങൾ ഉച്ചക്ക് അപ്പൊ ഇപ്പം സ്കൂള് തുറന്നാലും മോക്ക് മാത്രം മതി ചോറ് കൊടുത്തു വിടാനേ
ഉം ഉം
വക്ക് എന്തെങ്കിലും ഒരു ചോറിന്റെ കൂടെ എന്തെങ്കിലും ഒരു തോരനോ അല്ലെങ്കിൽ എന്തെങ്കിലും കറി എന്തെങ്കിലും വെച്ചു കൊടുത്താ മതി പിന്നെ മോന് അറിണത് മോന് ചിലപ്പോ സോയാബീന് സോയാബീൻ കിട്ടിയാ മതി അവിടുത്തെ കറിന്നും അങ്ങനെ കൂട്ടൂല ഓന് സാമ്പാറ് മാത്രേ കഴിക്കുള്ളൂ പോർലോട്ടി ഇവര് അങ്ങത്തി ഇങ്ങത്തി ഒന്നും കറികൾ മറ്റേ ചെറിയോൻ എല്ലാ കറിയും കൂട്ടും അപ്പൊ ഇവന് എന്തെങ്കിലും കൊടുത്തു വിടണം അങ്ങനെ ഇവന് കൊടുത്തുവിടും അത് മോക്ക് ഉണ്ടാക്കിയ തോരനും ചോറും ബാക്കി അതെനിക്കുണ്ടാവും ചെയ്യും ഉച്ചക്ക് പിന്നെ വേറെ ഇല്ലല്ലോ
ആഹ്
പണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫ്രീ ആയി പിന്നെ രാത്രിത്തേക്കുള്ളത് നോക്കാനേ ഉണ്ടാവുള്ളൂ
ഉം എല്ലാ അതെ ഉം അധികം വീട്ടിലൊക്കെ എന്താ വൈകുന്നേരം ലളിതായിട്ട് എന്തേലും ഉണ്ടാക്കണം
ആഹ് അത് എല്ലാ വീട്ടിലും അങ്ങനെ ഉണ്ടാക്ക് ല്ല ഞങ്ങൾ അങ്ങനെയല്ല ഞങ്ങൾ നേരത്തെ
തിരിച്ചാണ് എനിക്ക് തോന്നിയെ
ത്ത കൂടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അവിടെ ചിലപ്പോ വൈകുന്നേരം ആകുമ്പോ നമുക്കിത് തിന്നാം അല്ലേൽ അതിണ്ടാക്കണേണ്ടാക്കാം അല്ലേ നമുക്ക് പുറത്ത് കോവാ ല്ല അങ്ങനക്കെ പറഞ്ഞ് തുടങ്ങുന്ന ആൾക്കാരാ അപ്പൊ ആ വിശ്വസിച്ച് രണ്ടുപേരെ ഒരു ഒല് ചോറിടാൻ പറ്റൂല
ഉഹ്
ഔകൊണ്ട് ഞാൻ കൊറച്ച് ച്ചെണ്ടുള്ളൂ ചെൽപ്പോ ഒന്നര ഗ്ലാസ്സ്‌ അര്യേ കെടല്
അ ഇന്നത്തെ ചോറ് പിന്നെന്തെയ്യും പിറ്റേ ദിവസം തിന്നൂല്ല അലെ
ആ പിറ്റേത്തേസെം തിന്നല് രാത്രിക്കാണെങ്കില് തൾ തണ്ണിച്ച് രാവിലെ തെളപ്പിച്ച് ഞാൻ കൊടുക്കും ഉച്ചക്ക് നല്ല ച് കൊറാണെങ്കില് ഞങ്ങള് മൂന്നാ നാലാൾക്കാരല്ലേ ഉള്ളൂ അങ്ങനൊക്കെ ആകുമ്പോ ഞാൻ തെളപ്പിച്ചു കൊടു ഉം കൊറേ ചോറ്ണ്ട് അല്ലാതെ ഉച്ചക്ക് വെച്ച് കഴിഞ്ഞുമ്പോ നമ്മക്ക് പിറ്റേന്നാവു മ്പോഴത്തേനു ഒരിതാവൂല്ലേ രാത്രിയെത്തെയാണെ കൊഴപ്പല്ല
ഉം
അങ്ങനെ പഴയ ചോറ് എപ്പളും കഴിക്കൂല്ല ഇതാ പിള്ളേര് ഒരാൾ ഇവിടെണ്ട് രണ്ടാള് ഇവിടെ പെങ്ങളെ വീട്ടി പോയതാ
ഉംഉം എ എങ്ങ്ട്ട്ന്ന് പറഞ്ഞോ
എവ്ടെ പിള്ളേരൊക്കെവിടെ പോയി
ആ ഒരാള് കളിക്കാൻ പോയി മോന് കളിക്ക പോയി മോന് കളിക്കാൻ പോയി മോള് ഇവടെ ഇണ്ട്
ആ മഴയില്ലല്ലോ
മഴാ സ് ചാറുണ്ട് ചെറുതായിട്ടിവിടെ ചെറുതായിട്ട് ട്ടുണ്ട് തോന്നുണ് ഞാനിപ്പോ ക്ലാസ്സൊക്കെ ക്ലാസ്സ്‌ ഒന്നും ടൈമിൽ ഇല്ല
ആ ആ
ഇക്ക വന്നാണ് ഈ പിള്ളേരെ കൂട്ടാൻ പോയത
ഉം എ എന്താ പെങ്ങള് ന്ന് പറഞ്ഞാ ഹസ്ബന്റിന്റെ പെങ്ങളെ ണോ ഉദ്ദേശിച്ച്
ആ ഹസ് ബന്റിന്റെ പെങ്ങള്
ആ ആ ഇങ്ങള് പെങ്ങള്ന്നാപറയാ നാത്തൂന് ന്നല്ലേ പറയാ ന്നാണ് പറയാ നാത്തൂൻ ന്നല്ലേ പറയാ. മ്
നാ
ഞ ആ ഞാന് ഇങ്ങളെ നാട്ടിലൊക്കെ അങ്ങനെയാണ്. ചെല ഭാഗത്തൊക്കെ അങ്ങനെയാണോ
ഏ നമ്മക്ക് ഇത് കട്ടാക്കോ പറ്റുവോ? ടൈമ് ആവാതെ കട്ടാക് ട്ടാൻ കഴിയോ? ചോയ്ക്ക
എന്താ?
ആരേ ഇണ്ടോ?
ഒന്നുംല്ല ഇക്ക വന്നണ്.
മ്
ഇല്ലല്ല പറഞ്ഞോ. ഇല്ല കൊഴപ് പ്പല്ല ഇഞ്ഞൊര് ആ എട്ട് മിനിറ്റ് ആയല്ലോ?
മ് മ് പിന്നെ ഇക്കാക്ക് എന്താ പണി?
ഇക്ക പെയിന്റിംഗിന് പോലാ.
ആ
ഇക്ക പെയിന്റിംഗിന് പോവലാ, ആ ഇക്കപ്പ പ പണി കഴിഞ്ഞു വ ന്നതാ.
ആ അപ്പോ ഫുഡ് വാണ്ടേ ഇപ്പോ? യ കൊടുക്ക ചായ
ഇല്ല, വന്ന് കേറില്ല റോട്ടില് നിക്ക.
ആ ഇനി എന്താ കൊടുക്ക ചായ കുടിക്കോ?
ചായക്ക് കടികൊണ്ടൊന്നണേ അത് വരുമ്പോ പിള്ളേരെ കൂട്ടാൻ പോവാ. അപ്പോ പിള്ളേരെ കൂട് കൂട്ടി വരുമ്പേക്ക് ചായ ചായ ക്കെണ്ടാക്കി ക്കാണോ റോട്ടിലെന്നെ നി ച്ചെ
വെട് എന്താ വൺ വാഹനം എന്താണ് കാറോ സ്കൂട്ടിയാ മ്മ് മ്മ്
ന്നാ വേറെന്താ വിശേഷക്കെ
വണ്ടി എടുത്തിണ്ടക്കെ പോകാ ദൂരണ്ടോ
ആ വണ്ടി എടുത്ത് പോകാന്ള്ള ദൂരണ്ട് മ്മ്
പിന്നെ പിന്നെന്താ ഈവനിഗെക്കെ എന്താ വിചാരിച്ചേ ഈവനിങ്ങിന് എന്താ വിചാരിച്ചിക്കണെ ഫുഡ് എന്താ ഉണ്ടാക്ണ് ഈവനിഗ് ന് ഈവെനിംഗ്
തീരുമാനിച്ചില്ല തീരുമാനിച്ച
അ അ ഞങ്ങളൾക്ക് ഇവിടെ മീന്ണ്ട് ചമ്മന്തി ന്തിണ്ട് പിന്നെ ചിക്കൻ കറിണ്ട് പപ്പയ ഉപേരിണ്ട് അങ്ങനെക്കെ
ചിക്കന് വാപ്പ വാങ്ങിക്കൊണ്ടരോ
ആഹ കടന് അത് ഇന്ന് കൊർച്ച് ഇന്നലെ പൊരിച്ചീന ഇന്ന് കയ്ന് മീനാണ് അതിന്റെ മോൻക്ക് അതിന്റെ അതിട്ട്യാ മതി ചിക്കനൊക്കെ അതിലെ കറി മതി മോൻക്ക് ചിക് ക്കന് നല്ല ഇഷ്ടാണ് പറ അതിന്റെ കറി കിട്ടിയാ മതി മീന് വൽ അത്രഷ്ടൊന്നുല്ല ബീഫും ചിക്കനും ഇഷ്ടം കൂടുതലായിട്ട് ബീഫും ചിക്കനൊക്കെ ഇഷ് ഏറ്റുഷ്ടം ചിക്കനാണ് പിന്നെ ബീഫ് മീന് അങ്ങനെ കഴിക്കൊന്നുല്ല ചെല ചെല മീനൊന്നും ഇഷ്ടല്ല മത്യോന്നും കൂട്ടൂല. മത്തി ഇൻക്കും ഇഷ്ടല്ല ട്ടോ ഒരു അറപ്പാണ് ഒരു ശർദി
വടിം മീന് ഇഷ്ടല്ല മക്കക്ക്
ഉം
ന്നാ യിക്കോട്ടെ ശരിയങ്കി
ആഹ് ഓക്കേന്നാ.